ആഹ എന്തുണ്ട് വിശേഷം? ആഹ് കേക്കുന്നുണ്ട്.
ഏഹ് ഭക്ഷണക്കെ കഴിച്ചാ?
ആഹ് ഭക്ഷണക്കെ കഴിച്ചു. ഭക്ഷണോക്കെ എപ്ലോ കഴിച്ചല്ലോ. ഇന്ന് വെറുഞ്ചോറും കോഴിക്കടായി. എല്ലാവരോടും ചോയ്ച്ച ഇന്ന് ഇപ്പ എല്ലാവർക്കും. കോയിക്കടായി മതി യെന്നു സാധാ ചോറും മതിയെന്നു.
അത് ശെരി ഉം. പെരുന്നാളായിട്ട് എന്ത‌ സ്പെഷ്യൽ ഫുഡ്‌ ഒക്കെ ഉണ്ടാക്കീന്നെ?
ആഹ് ബിരിയാണിന്നെ മന്തിം.
പെരുന്നാളായിട്ട് സ്പെഷ്യൽ ഫുഡ് എന്തേ ഉണ്ടാക്കിന?
അത് തന്നെയാണ് മന്തിയും കോഴികടായി തന്നെ പറിയാ
ആഹ് അത്ശരി ടുറോ പോകയോ വിരുന്ന് പോകയോ എന്തെങ്കലിലും ചെയ്തോ?
ഇല്ലല്ലല്ല വിരുന്ന് പോയി ഒരഞ്ചറ് പരിക്ക്ഒക്കെ കൂടുന്ന പോയി ഏഹ് അയൽവാസികൾ അയൽവാസികൾക്കൊക്കെയ്.
ഉം ശരി.
ഞങ്ങള് ഞങ്ങള് ബിരിയാണിരുന്നു ചിക്കൻ ബീഫ് ബിരിയാണി ചിക്കൻ പൊരിച്ചത്. പിന്നെ സേമിയ പായസൊക്കെ ആയിരുന്നു.
ആഹ് ഞങ്ങൾ വെള്ളം ഉണ്ടാക്കി.
പെരുന്നാക്ക്.
ആഹ് ഞങ്ങള് വെള്ളം ഉണ്ടാക്കി പറിയാം രാവിലെ നല്ല വെയിലറച്ചല്ലോ അപ്പൊ ആദ്യം പായസം ഉണ്ടാക്കണ്ടേന്ന് വിചാരിച്ചു പിന്നെ വെയിലറച്ചപ്പപ്പോ വെള്ളം ഉണ്ടാക്കി.
ഏഹ് ഇകൊറി മഴന്നു ഇക്കുറി വലിയരുന്നാളായിട്ട് മഴയൊന്നുല്ലല്ലേ അല്ലെങ്കി മേറ്റേ പെരുന്നാൾക്ക് മഴന്നേക്കാരംന്ന്.
നല്ലം പെയ്തണല്ലോ.
മഴല്ലേക്കാരം
ആഹ്
ആഹ് ഇബടെ ഇബടെ ഈന്നാ അങ്ങനേന്നും നാട്ടിക്കൂടെ ഒന്നും തലേസം പെയ്തിട്ടില്ല
ഏഹ്
ആഹ്
മഴ പെയ്ത് ണെങ്കി എവിടെ പോവലും നട്ക്കൂല
വെയിലാണ് ഇന്നലെ കൊറച്ചേരങ്ങനെ മൂടീക്കൂണ്ട്ണ്ടായ്രുന്നു ഇന്നൊക്കെ നല്ല വെയിലാണ് അവിടെപ്പം എങ്ങനെണ്ട്
ഇന്ന് അവിടെക്കെ നല്ല വെയിലാണിന്ന് അപ്പം ഇന്നലെ ഞങ്ങള് മഹ്രിബിന് ശേഷം സെമീമ്പൂള് പോയിനി
അയ്ശരി
ആഹ് അത് കഴിഞ്ഞ് ഇപ്പ വ വന്നോക്ക് തുണിംകുപ്പായൊക്കെ ഓൺ നഞ്ഞി എട്ക്കല്ലേ ഇന്ന് രാവിലെ മുതല്ണ്ട് ഇപ്പ ഇപ്പ ഞാൻ ചിക്കി ഓള് നല്ല വെയ്ല്ണ്ട് അർഞ്ഞ് ഉച്ചയായി ഇങ്ങനെല്ലാം തിര്മ്പിട്ടപ്പോ
മഴക്കാലത്ത് വെള്ളാെക്കെ നെറേയ്ണ് ഭാഗങ്ങളിലാണോ ഇങ്ങളത്
അങ്ങനെഒന്നും ഇല്ല ഭാഗല്ല പാട്ത്ത് വക്കിലൊന്നുഅല്ല പാടവക്ക്നാവുമ്പളാണ് ഇതൊക്കെ ഇണ്ടാവല് ഞങ്ങളവ്ടെ ഇണ്ടവ്ടെ തോട് ടും പാടക്കെ ഇണ്ട്
ഏഹ്
അങ്ങനെ ആയ്ര്ന്ന ആൾക്കാരൊന്നുല്ല ഇവടെ
ഏഹ്
ഇങ്ങളവ്ടെണ്ടോ
അല്ലല്ല ഏ് ഇങ്ങവ്ടെ അങ്ങനെ പറയാ നാലുപുറം റബ്ബറും മരങ്ങളും ഒക്കെള്ളൂ
ആഹ്
കൊർച്ച് ഉയർന്ന പ്രദേശങ്ങളാണ്
ആഹ്ആഹ് തേ വെള്ളത്തിനൊക്കെ ക്ഷാമം ഇണ്ടായിര്ന്നോ
ഇല്ലല്ല വെള്ളത്തിനായിട്ട് വീട്ടില് കൊഴൽക്കെണറ്ണ്ട് പിന്നെ ജലനിധി വരും ഞങ്ങളവ്ടെ ഒന്നരാടം ജലനിധി വരും രണ്ടീസം വരും അപ്പ അത് കാരണം വള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുല്ല
മറ്റേ പൈപ്പള്ളൺ
ഇങ്ങക്കവ്ടെ വള്ളത്തിന് ബുദ്ധിമുട്ട്ണ്ടോ
ഇല്ല ഇല്ല ബുദ്ധിമുട്ടില്ല
ഉം എന്ത് വെള്ളാണ് വീട്ടില്ള്ളത് കെണറോ
ആഹ് കെണറുണ്ട് കെണറുണ്ട് ഇവടെ കെണറ്ണ്ട് ഇന്റെ വീട്ട്ല് പിന്നെ ഇന്നെ കെട്ടിച്ചോട് ത്ത് കെണറുണ്ട് ഉം കൊയൽ കെണറൂണ്ട്
ഉം തറവാട്ടില് തറവാട്ടിലാലേ കെയൽകെണറ്ള്ള് പിന്നെ ഞങ്ങക്ക്
ക്ഷാമം വേനലായാ വറ്റോ കൊഴൽ കെണറ്ത്തെ വള്ളാെക്കെ വറ്റോ വനൽ വേനലായി കഴിഞ്ഞാ
കൊയൽല്ല് കിട്ടല് കൊ കൊറേശ്ശ കൊറേശെ കിട്ടും ഇന്നാലും ഇണ്ടാവല്ണ്ട് പിന്നെ കെൺ റ്റ് ഇതേമായ്രി കയ്യും അങ്ങനെ ഞങ്ങള് രണ്ട് വീടാരാണ് ഉപയോഗിക്ക് ക്ക്ണത് എളച്ചി ഇണ്ട് കെണറ് ആര് കെണറ് ഇറപാടിൻ്റെ ഇതിലേയി പിന്നെ നമ്മക്ക് സ്ഥലം തന്നപ്പോ നമ്മള ഇ തീലായി കെണറ് പിന്നെ നമ്മളേന്ന് ഇപ്പ നമ്മള് രണ്ട് കൂട്ടര് ഇട്ക്കും ഓല് രൾ കൊഴല് കെണറൂം ഇട്ക്കും ഉം ന്ന്ക്കാന് ബുദ്ധിമുട്ട് ഇണ്ടായില്ലല്ലേ ക്ക്ങ്ങനെ വെ
പോവാനായത്ണ്ടോ വീട്ട്ല് ആഹ്
ഇണ്ട്ണ്ട് ണ്ട് ണ്ട് ഒക്കെ പോ വ് മോന് റ്റു ആഹ് ട്യൂഷനൊക്ക പോയി പ്പെ ലീവിലാണ് ഇഞ്പ്പം ഉസ്കൂള് തൊർന്ന്ട്ട്ള്ള ലീവൊള്ളു ഏഹ് ഇബടിം അങ്ങൻതെന്നേണ് ആഹ് ആഹ്
ട്ടാ ഹസ്‌ബന്റിന് ട്യൂഷന് സ്കൂള് തൊറന്ന്ട്ടെള്ളു ഇഞ് ട്യൂഷന്
ആഹ് അല്ല അവിടെ എങ്ങനെ ട്യൂഷന് അവിടെങ്ങനെ റ്റു ട്യൂഷൻ കൊടുക്ക ക്കുണ്ടാവാ എട്ക്കാ എന്നുണ്ടാവോ ട്യൂഷൻ
ആഹ് എന്നുണ്ടാവൊയ് ഇപ്പ ഈ വെക്കേഷൻ ആയിട്ട് രണ്ട് മാസം ട്യഷൻ ഇണ്ടാര്ന്നു പക്ഷേ ഓന് എടക്കെടക്കേ പോവൊള്ളൂ പോകാനൊക്കെ മടിയാണ് ഇനിയിപ്പോ സ്കൂള് തൊറന്ന ഇണ്ടാവും രാവിലെ കൊറച്ചു നേരം ഇണ്ടാവും പിന്നെ ഒരു മൂന്നാല് മാസം കഴിഞ്ഞ പിന്നെ രാത്രിം രാത്രി ക്ലാസൊക്കെ ഇണ്ടാവും പത്താം ക്ലാസ്സ് ആവോണ്ട് ആണോ അവടെ എങ്ങനെ വെക്കേഷൻല്ലൊക്കെ ഇണ്ടായ്ന്നില്ലെ വെക്കേഷൻലൊക്കെ ക്ലാസ് ഇണ്ടായ്ന്നില്ലേ മോനിക്ക്